ഓ
അലോ
ആഹ് മഴയാണ് നല്ല എല്ല അടിപൊളി മഴണ്ട് ഇവിടെ.
ആ ല്ല മഴ മയത്തൊക്കെണ്ട് പോ റത്ത് ഇപ്പൊ ഇറങ്ങാൻ തന്നെ വെജ്ജ മളെ
ആഹ് അതെ അതെ.
ഇന്നിട്ട് എന്തൊക്കെ രാത്രിക്കത്തെ ചോറും കൂട്ടാനൊക്കെ ആയോ.
ആഹ് രാത്രിക്കത്തെ ചോറും കൂട്ടാനൊക്കെ ണി ഞാൻ ഇഞ് മൗലൂദ്ന് ങ്ങനെ പോണച്ചിട്ടാണ് ഏതായാലും ഇപ്പൊ ഇന്ന് പോവാൻന്ന് വിചാരിക്ക്‌ണ്
ഏഹ് അവ രാത്രികൊക്കും നോക്കണ്ടല്ലേ
ആഹ്
ചോർന്നിട്ട വരല് ചോർന്നിട്ടാവൂലെ ഇന്ന് വര്യ
ആ ഇഞ്ഞി അവള് ചോറ് ന്നിട്ടാണ് ഓലെ കൊല്ലം തയച്ചിലാണ്.
അപ്പോഇപ് മാപ്പളെ
ഓ അവര് തറവാട്ടിക്ക്‌ പോവും ഉം പിന്നെ എഹ് ഹ് ഹും പിന്നെന്തൊക്കെ കുട് കുട്ടിക്ക് പോളിയൊക്കെ കൊടുക്കലില്ലേ
ഏ പോളിയോ ഓൾക്കെകൊട് മ്മ് എന്താണ് കൊടുത്തിട്ടില്ല അപ്പം മിഞ്ഞാന്നറ്റെ പോളിയോ കൊടുക്കാൻ വന്നീന്നു അപ്പക്കുമ്പോ കുട്ടിക്കയ് തക്കാളിപ്പനി ഇണ്ടായിരുന്നു അപ്പഅത് മാറിട്ടില്ല അപ്പോ ആഹ്
ആഹ്
കൊടുക്കണം അപ്പൊ നീ മാ ഇഞ് മ മാഞ് മാറിട്ടേ നടക്കുവുള്ളൂ ഒന്നര ഒന്നരത്തൊന്നും കൊടുത്തിട്ടില്ല ഒമ്പതാ മാസം വരെള്ളത് കൊടുത്തിട്ടോള്ളൂ.
ആഹ് ആഹ് ആഹ്
ഒമ്പ ഒന്നരെത്തെ കൊടുക്കാൻ ഇനിക്ക് ഭയങ്കര പേടിയാടോ.
ആഹ് അതന്നെ പിന്നെ ഞാനും കൊറേക്കെ കൊടു കൊടുത്തുക്ക്ണ്‌ പിന്നെ അങ്ങനെ കൊടുത്തിട്ടില്ല കുട്ടിആക്ക് കൊടുക്ണ നല്ലതാണ്
ആഹാ.... !
അത് അസുഖം ഉണ്ടെങ്കി കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി എല്ലാ കൊട്ക്കര്ത്
ആഹ് അതന്നെ അങ്ങനെ ഇന്നിട്ടെന്താ വർത്താനം സുഖല്ലേ.
വേറെന്താ സുഖാണ് കൊഴപ്പൊന്നുല്യ.
എഹ് അങ്ങനെക്കെല്ലേ.
താ അഹ്
പിന്നെന്താ
പിന്നെ എന്താ ങ്ങനെ പോണു
എല്ല എവിടക്കും പോക്കൊന്നില്ലേ സ്കൂൾ ഒപ്പം പഠിച്ചിര്ന്ന കുട്ടികളൊന്നും കാണലില്ല
ഇല്ലേയ് ഒപ്പം പഠിച്ചിര്ന്ന കുട്ടികളൊക്കെ എവിടെയെങ്കിലും ഒക്കെ വെച്ച് കാണും പിന്നെ ഇപ്പൊ ഗ്രൂപ്പിലൊക്കെ ഉണ്ടാവും ആഹ് അതന്നെ ഒക്കെ രണ്ടും മൂന്നും കുട്ടികളായി
ഇപ്പൊ ഇപ്പ ഇന്നെപ്പട്ത് കണ്ടോല് ഇന്നെപ്പം ഒപ്പം പഠിച്ചിന ചെക്കനാട്ടാ എന്നിട്ട് ഓന് എടി സാജിതാ ഏ ജിന്റെപ്പം പഠിച്ചതല്ലേന്ന് ചോദിച്ച് ഏഹ് അപ്പൊ ഏഹ് കൻ കന്നെ ഓർമ്മയും കൂടി ഇല്ല ജ ജേതാന്നോയിച് അപ്പൊ ഇന്ന ഇന്നോട് ഇന്ന പേരും പറഞ്ഞന്ന്
നേരെ നേരെ പിന്നെ ആ അങ്ങനെ അസുഖ അസുഖക്കെ വന്നു എന്താപ്പ ചെയ്യണ് ഞമ്മൾ ഓരോ യോഗാണ് ഞ്ഞിപ്പം അങ്ങട്ട്പ്പം ഇതൊന്നുംല്ല്യ നമ്മളപ്പോ എന്താപ്പം ചെയ്യണ് മാറുന്ന് വിചാ ഇതാവ്ണ്
ആഹാ എന്താണ്?
അത്ങ്ങനെ ആണെത്തി പോയസം കേറിട്ടാണ്.
ആഹ് അന്നേരം ഇപ്പോ
അപ്പപ്പോ ഇങ്ങനെ ഒന്നരാടം വെച്ച് ങ്ങാണ്ട് ഇങ്ങനെ കെട്ട്ണണ്ട് ഡോക്ടറെ അവിടെ പോയിക്കാണ്ട് അപ്പൊന്നപ്പോ ഈ പാലിയേട്ടി വേര്- വന്നിട്ട് പിന്നെന്താ നോക്കിട്ട് പറഞ്ഞോക്കണു. അയ്യല്ല്മ്മക്ക് തട്ടിക്ക്ണോന്ന് അറിയീലാന്ന് പറഞ്ഞിക്ക്ണ്
അപ്പൊ എക്സറ എട്തോക്കിട്ടില്ലേ?
അത് ഓല് പറഞ്പ്പന്ന് വന്നിട്ട് ഒരു എക്സറെ എടുത്ത് നോക്കണംന്ന് പറയ്ണണ്ട്
ആഹ് ആഹ്
പിന്നെ ഈ പാലിയേറ്റീവ്ക്കാരെ എക്സറെ എടുത്ത് നോക്കണം ന്ന്ള്ളതേ
ആ സെരി
പിന്നെ ആഹ് ആഹ് ഹെന്താ ചെയ്യാ ഷുഗർ നല്ലോ ശ്രദ്ധിച്ചില്ലെങ്കില് പ്രശ്നേയി എന്റെ ഒരു ഫ്രണ്ട്സ് ഇതുപോലെ, പതിനെട്ട് വയസ്സായപ്പോ എന്താ, പതിനെട്ട് വയസ്സ പ്രസവായപ്പോ തൊട്ത്യതാണ് പറഞ്ഞു എന്നിട്ട് പ്പം അഞ്ഞൂ ഈ ആർവോക്കണ്ട് ഷുഗർ അറിഞ്ഞു അതൊക്കെ ഉണ്ടാവുമ്പൊ എന്താന്നറിയൊ ഞമ്മക്ക് ഈ ബ്ലോക്കിന്റെ പ്രശ്നവും കാര്യവും ഒക്കെ ണ്ടാവേ
അതാണ് നമ്മള് ഈ ഫാറ്റ് ലിവറ് നമ്മള് വെയിറ്റ് കൂടുമ്പോളൊക്കെ നമ്മുക്ക് ഇത്ണ്ടാവും
ഉം എന്നോടന്നെ ഇപ്പോ അമ്മാമാരൊക്കെ പറയും, കാണുമ്പോ തടി.
ഞാതാ പ ഞാതാ പറഞ്ഞത് നിങ്ങളിത് കയിച്ചോളീന്ന് എന്റെ അയൽവാസിനിം
ആഹ് ആഹ്
ഇത് അയൽവാസിന്റെ ഒരു കുട്ടി നല്ല തടിണ്ട് ചെക്കനാണെങ്കിൽ നിക്കാഹ്‌ കഴിഞ്ഞിക്ക്ണ് ചെക്കനാണെങ്കിൽ തടിന്നെല്ല്യ എന്നിട്ട് ആ പെൺകു ആ പെൺകുട്ടി ഇപ്പ കഴിക്ക്ണ്ട് ഞ എന്നിട്ട് ഞ ഞാൻ പറഞ്ഞിട്ട്. ട്ട് അവരിവിടെ വീട്ടിൽ വന്ന് ഫ്രീ ആയിട്ട് ചെക്കപ്പ് ചെയ്ത് ഓര് അതെ അറഞ്ഞ് ഞങ്ങ പറയും ഞങ്ങക്കിന്നന്നെ ഈ സാധനം വേണൊന്നറഞ്ഞ്. എന്നിട്ട് ഓര് വരുമ്പോ ഒരു സെറ്റ് കൊണുന്നേന്ന്
ആഹ... !
അങ്ങെ
ഹെന്താ ചെയ്യാ
ഉം അങ്ങനെ വാടന്ന രംഗങ്ങ എന്നോട് അപ്പൊ ഞാനേ അവരോട് പോ ആ വേറെ എന്താന്നിട്ട് നല്ലത്
ആഹ് ആഹ് ആ ആയിക്കോട്ടെ പിന്നെ വേറെന്തേലും ജോലി ഇതൊക്കെ പോവാൻ താല്പര്യണ്ടോ?
ജോലിക്ക് പോവാനൊക്കെ താല്പര്യണ്ട് കുട്ടി ചെറിയകുട്ടി ആയ കാരണേ അതാ പ്പുള്ള സീൻ.
ആ എന്ന ഇങ്ങള് അവിടെ ഇങ്ങനെ പാടം അങ്ങനെയൊക്കെയാ ഇങ്ങളെ വീട്.
ആ പാടത്ത് പാടത്താണ് ഞങൾ പെര കെട്ടിയേക്കണെ.
ആ ആ
ഞ്ഞി പാടം പറമ്പാക്കാൻണ്ട്.
ഏ
ആ പാടം പറമ്പാക്കണന്ന് പറയാ.
ആ അതന്നെ മഴ ഇല്ലെങ്കിൽ അങ്ങനെ. മഴ ഉണ്ടെങ്കി അങ്ങനെ. ഇല്ലാത്തോര് വ ചെര വള്ളാ ഒന്ന് മഴ പെയ്ത് വെള്ളം വീ ട്ട്ക്ക് കേർണോരെ അങ്ങനെ. അങ്ങനെയും കഷ്ടപ്പെട്ണോര്ണ്ട്. അമ്പ ക്ക് ഇപ്പ അങ്ങനത്തെ അവസ്ഥൊന്നും ഇല്ല അതുകൊണ്ടാണ്.
ആ ഞങ്ങ ഞങ്ങളൊക്കെ പറഞ്ഞാല് പാടത്തൊക്കെ ഞങ്ങള് ഞങ്ങളൊരു ഉയരത്താണ് മതില് കെ ട്ടി കാരണ. അ ഒന്ന്. കേറ്റി പാടത്താക് മ്പൊ മ്മള് ഒന്ന് ഒന്ന് പൊന്തി ച്ച് കൊണ്ടല്ലെ തറ ഇട. അതുകൊണ്ട് ഇന്നട്ടത് താഴത്തെ താഴത്തെ കണ്ടം കൊറച്ച് ഇതിലാണ്. നല്ല വ ള്ളം കെട്ടി നിക്ക. അയൽവാസിക്ക് കടക്കാനും കൂടി ബെജാ നമ്മുടെ അയൽവാസിക്കൊന്ന് പോണംന്നുണ്ടെങ്കില് പോകാൻ വെക്കൂല അത്രക്ക്
ആ ആ എന്നാ
ന്നട്ട് എന്താണ്?
എന്താ ഇപ്പ ചെയ്യാ.
എന്താ ചെയ്യാ ഇതന്നെ. ചെല ചെലോരൊന്നും ചെലോരൊന്നും പുറത്തക്ക് ഇറങ്ങന്നെ-
ആ അതന്നെ.
ഉം
ചിലവരൊന്നും പുറത്തക്ക് ഇറങ്ങൂല. മഴ ഒണ്ട് പിന്നെപ്പോ നർഞാല് അസുഖങ്ങളങ്ങനെ എന്താപ്പ ചെയ്യണെ ഓരോരു ത്രേ ആക്സ്ഡന്റ്കളാ അങ്ങനെ ഞമ്മള് പോണോല് ശ്രദ്ധിക്കൂല്ല്യാ ന്നാ ഞമ്മളെ ആക്കത്തിന് ഇങ്ങനെ പോണോലാണെങ്കിലും വണ്ട്യായ്ട്ടും ഇങ്ങട്ട് വന്ന് താവാ ഒക്കെ ഓരോ ജീവിതംങ്ങനെ
ഒക്കാേരോരാെ കഷ്ടക്കാലം അഹ്
ആഹ് അതെന്നെ അതെന്നെ പിന്നേ
ഏഹ്
എന്താപ്പ ചെയ്യ്ണെ ഒക്കെപ്പ ഈ ഗൾ ഒന്നആയാലും ഓരോ അവസ്ഥി കാര്യങ്ങളും ആവുമ്പോളക്കെ എത്രോ കഷ്ടപ്പെട്ട് ഇപ്പാ വണ്ടി തൊക്കെ ആക്സിഡന്റ് ആയതും ആ സ്കൂള് ത്തെ ആ ടീ -
വിമാനം മറിഞ്ഞുങ്ങണ്ട് വിമാനം മ പർഞ്ഞിട്ട് എന്താ
അത് അതെ അതെന്നെ അറീണതേ
ആഹ്
പിന്നെ ഞങ്ങൾതൊക്കങ്ങനെ പോണ്‌ണ്ട് എന്താപ്പ ചെയ്യ്ണ്ലേ
ആഹ് എന്താ ചെയ്യ്ണ്പ്പം
പിന്നെ എപ്പഴാ ഒറങ്ങാറൊക്കെ?
ഞാന് പന്ത്രണ്ട് മണി ചിലപ്പോ ഒരു പന്ത്രണ്ടര ഒരു മണിക്കെ ആവും മാപ്പള വിളിക്കാ വിളിക്കുന്ന സമയത്തൊക്കെ നേരം വയ്കും
ആഹ് വന്ന് പോയിട്ടിപ്പൊ കൊറേ ആയോ?
മാസത്തിൽ വരാറാഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരാഴ്ച ആയിറ്റുള്ളൂ പോയിറ്റ് ആ മാസം മാസം വരും
ആഹ് അപ്പൊ അവിടെ എന്താ വർക്ക്
അവിടെ ഈ റിസോർട്ടില് ഭക്ഷണംണ്ടാക്കി കൊടുക്കാ
ആ ആഹ് സ്വന്താണ്
അല്ലല്ല എല്ലാ സ്റ്റാഫായിട്ട്
ആഹ് സ്വന്തല്ലെങ്കിലും മാസം മാസം വരാൻ കഴിയോക്കാരല്ലേ
ആ ആ ഒരു ഉടും
ആഹ
ഉം
എത്ര ഇവിടെ നിക്കല്ന്ന്ട്ട്
നാലീസം മൂനീസം കൊണ്ട് ത്തും. ചിലപ്പോ ഒരാഴ്ച ഒക്കെ നിക്കുന്നാലോ
അങ്ങനെ അങ്ങനെ ഓരോ എല്ലാരും
ആ ന്നാലും പിന്നെന്താച്ച അവനാന്റെ വീട്ടിൽ പോയി വരാന്നുള്ളൊ ഒരു ഇതല്ലേ
അങ്ങനെ ആകുമ്പോ നമ്മക്കൊരു സന്തോഷാണ് ഓരല്ക്കൊരു സന്തോഷാണ് കുട്ടിയേക്കൊരു സന്തോഷാണ് ആഹ് അതെ
ആഹ് ആഹ്
പിന്നെ
അതെ പിന്നെന്താ അങ്ങനെ പണ് കൊഴപ്പല്ലഅതാ അതാ
പിന്നെ അങ്ങനൊക്കെ അങ്ങനെ പോണ് ണ്ട്
ആഹ് അങ്ങനെ പോണ്‌ണ്ട്
പിന്നെ വീടൊക്കെങ്ങനെ വാർപ്പിന്റെ വീടാ
ആഹ് ഇന്റെ വീട് രണ്ടുനെലള്ളെ വാർപ്പിന്റെ വീടാണ് ഉ ആ ഭർത്താവിന്റെ വീട് ഒരു ഓടിട്ടെ ആ ഒരു
ആആ ആ വീടാണ് ല്ലേ
റൂമും രണ്ട് രണ്ട് തറട്ട്ക്കുണു ഇനിപ്പോ ഒന്നിച്ച് അത് വാർപ്പാക്കണം ന്നൊക്കെ പറഞ്ഞീന്ന് എന്താ കാട്ടണേ ണാവോ?
ആഹ് ആഹ് എന്താപ്പൊ ന്നാ ശരിട്ടിലെ വിളിക്കട്ടോ
ആയിക്കോട്ടെ ശരി. അഹ്.